നമസ്കാരം
നമസ്കാരം
എടാ ഞാൻ എനിക്കൊരു കാര്യം പറയാൻ വേണ്ടി ഞാൻ നേരത്തെ വിളിച്ചപ്പോ അത് പറയാൻ വിട്ടു ട്ടുപോയി
ഓ എന്തേന്നു
അതെ നിനക്ക് മുനീറ വിളിച്ചിരുന്നോ
ആഹ വിളിച്ചിരുന്നു
ആഹ അത് ശെരി ഞാന് വിളിച്ചില്ലാന്ന് വിചാരിച്ചേ അവളടെ വീ ഉ വീട്ടിലേ എന്താ അനിയന്റെ കല്യാണാണ്
ആഹ ആഹ
ആ ആഹ പോണം അപ്പൊ അടുത്ത മാസം ഇരുപത്തിയ എട്ടാംതാണ് നീ വരുവോ ഇല്ലേ എന്ന് അറിയാനാ
ആ ഇൻഷാഅല്ല വരും
ഓക്കേ ഓക്കെ ഏ എന്തായാലും നമുക്ക് കൂടാ ആ ആൺകുട്ടികളും വരുംഎന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആരെങ്കിലൊക്കെ ആ നമുക്ക് അന്ന് എല്ലാരും നമ്മള് ഗിഫ്റ്റ് എന്താപ്പ കൊട് ക്കമ്മക്ക് ഫ്രെയിമാക്കിയാലോ അനിയനാ അങ്ങനെന്തെങ്കിലും ഫ്രം ഫ്രെയിം ചെയ്ത് റൂമിൽ വെക്കാൻ പറ്റിയെ ഫ്രെയിം ചെയ്തന്തെങ്കിലും അയ്ന്റെ ഓക്കെ മ് പിന്നെ നമ്മുടെ ആ അങ്ങനെ എന്തേലും കൊടുക്കാ പിന്നെ ഈ നുസ്രത്തിന്റെ കാര്യം അറിഞ്ഞിർന്നൊ
മ് എങ്ങനെ
നുസ്രത്തിന്റെ കാര്യം അറിഞ്ഞിർന്നാ ആ അവളെ വിവാഹമോചനം ആയിട്ട്ണ്ട്
ഏ അതെന്ത് റ്റി
കൊറേ പ്രശ്നങ്ങളാണ് അവള് പറിണത് അവള് ഭർത്താവ് കള്ള് കുടിക്കും ന്നൊക്കെണ് പറിണത്
ഏ കൊറേ ആയോ ഇങ്ങനെ പ്രശ്നം തുടങ്ങീറ്റ്
ആ കൊറേ ആയിട്ട്ണ്ട് ഏ പിന്നെ അവളന്നെ തിര് മ്മാ ഞാന് ഞ എനിക്ക് എടക്കെടക്ക് അവള് വിളിക്കും സങ്കടം പറഞ്ട്ട് എടക്കെടക്ക് വിളിക്കും ഞാൻ പറയും ഹേ കൊർച്ച് മോള് ള്ളല്ലേ ഒരു മോള് ള്ളല്ലേ അപ്പം കൊറച്ചൊക്കൊന്ന് സഹിക്ക് ഇയ്യ് എന്താ തീരെ പറ്റ്ണില്ലേൽ മാത്രം അപ്പൊ ഓളറഞ്ഞ് സഹിക്കാൻ കഴി യിണില്ല ഏ ഞാന് വിവാഹമോചനത്തിന് കേസ് കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഏതായാലും ഇപ്പം ആയിട്ട്ണ്ട്
ഏ കൊടുത്തന്നട്ട്
ആ ആ അവള് അവളും പരിപാടിക്ക് അവള് വരിവായിരിക്കും
ആ
ക്കണ്ട അവളെന്തേലും പറയാണെങ്കിൽ കേട്ടാ മതി
ആ ആ ഓക്കെ ചോയ്ക്കാനൊന്നും പോവൂല
ഉം ഉം എന്താ നിന്റെ വിശേഷങ്ങ
ഉം സുഖാണ് മ് ചാ ല്ലേ
എങ്ങനെ
ചായൊക്കെ കുടിച്ചോ ചോയ്ക്കാ
ആ ചായകുടി കഴിഞ്ഞ് മക്കൾക്ക് കൊടുത്തിട്ട് ഞാൻ ഇങ്ങനെ കേറി വെറുതെയിരുന്നപ്പം ഏ വിളിച്ച നോക്കിയതാണ് എടുക്കുവോ ഇല്ലയോന്ന് അറിയില്ലല്ലോ അപ്പൊ ഞാന്
ആ ആ
ഹസ്ബൻഡ് നാട്ടിലുണ്ടോ ഭർത്താവ് നാട്ടിലുണ്ടോ
ആ നാട്ടിതന്നെയാണ്
ആ പിന്നെന്തൊക്കെ മ അമ് നി വേറെന്തേം പരിപാടികൾ ണ്ടോ ആ മാസം
വേറെ പരിപാടികളൊന്നൂല്ല
ഉം പിന്നെ എല്ലാ സുഹൃത്തുക്കളും കൂടി ഒരു യാത്ര പോണംന്ന് വിചാരിക്ക്ണ്ട്
ഓ എന്നാ പോണേ
അത് അത് കഴിഞ്ഞിട്ട് ആ പരിപാടി കഴിഞ്ഞിട്ട് നമ്മക്ക് പോവാ അന്ന് നമുക്ക് ഒരു തീരുമാനം ഇടാ ആ അതെ അന്നൊരു തീരുമാനത്തിലെത്താം
വെരുമ്പോ എല്ലാരും കൂടി ചർച്ച ചെയ്യാം
ഉം ചർച്ച ചെയ്തതീര്മാനിക്കാം
മ് അയ്‌ന് മ്മള് പ്രോഗ്രാമിൽ പോമ്പോ കോഡ് ഡ്രസ്സ്‌ അങ്ങനെന്തേലുണ്ടോ
കൊ ഡ്രസ് ഡ്രെ ഞമ്മളെ വസ്ത്രങ്ങള് എന്തെങ്കിലൊക്കെ നമ്മക്ക് കളറ് ഒപ്പിക്കാം നമുക്ക് അതും ചർച്ച ചെയ്ത് തീരുമാനിക്കാം അ അതെ ഒരു കള ആ ഒരെ ഡ്രസ്സിൽ ഒരേ വസ്ത്രങ്ങലില്ലെങ്കിലും ഒരേപോലെ കളറ ആക്കാ
അരേ കാർ
ഉം ഓ ആൺകുട്ടികളോട് ഞമ്മക്ക് ചർച്ച ചെയ്യാം അവരും അങ്ങനെ ചെയ്യാണെ ചെയ്തോട്ടെ
ആഹ് ആഹ്
ഉം ഉം പിന്നെ എന്തൊക്കെ യ്യ് ആ യ്യ് ചായ ചായ കുടിച്ചോ
ഉം ഉം എന്താ പലഹാരം പലഹാരം എന്തെ ഇണ്ടാക്കിയോ
ഞാൻന്ന് പൊറ യെറ എപ്പ പോയിന്ന് അപ്പ കടെന്ന് സാനം വേടിച്ചയാ എർ
ആഹ് ആയ് ശെരി ആഹ് ആ അപ്പൊ ഇപ്പ കേക്കണ്ട് കേക്കണ്ട്
ഉം
പി ആ യ്യ് നുസൈബാന്റെ കല്യാണത്തിന് പോയി ആഹ്
ഏ ഇല്ല പോ പറ്റിരിന്നില്ല
ആയ് ശെരി അവള് ഉം സ്നേയിച്ച് കല്യാണം കഴിച്ചതാണല്ലോ അവ ഒരുപാട് സ് ഉം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്ണ്ട് ആ അവളും എനിക്ക് വിളിക്കാരുന്നു അവള്ടെ അച്ഛൻ സമ്മതിക്ക ആഹ് ആ ഓനെന്നെ കല്യാണം കഴിച്ചിട്ട്ണ്ട് ഇപ്പം
ആ
ആഹ് ഉപ്പേ ഭയങ്കര പ്രശ്നങ്ങൾ ണ്ടാക്കി ഒ ഒ ഒര്പാട് ഏ അവള് മരിക്കാ വരെ നിന്നിരുന്നേ
ഓ അത് പ്രശ്ന ആയിട്ടായിരി
ഉം പഷ് അതെ അങ്ങനെ ലാസ്റ്റ് ഏതാലും അവളെ അച്ഛൻ സമ്മതിച്ച്
ണ്ട് ഇപ്പ എങ്ങനെ പോണു
ഇപ്പം ഇത് വരെ കൊഴപ്പം ഇത് വരെ കൊഴപ്പൊന്നും പറഞ്ഞ് കേട്ടിട്ടില്ല ഇല്ല അവര് അവന് ക് നല്ലൊരു ആളാണ് നല്ല മ്മളെ എനിക്കും അറിയാം ആളെറിയാം വേറെ ഒരു ദുശീലങ്ങളോ ഒന്നുംല്ല
ആഹ് അതുകൊണ്ട് പിന്നെ അല്യ കൊഴപ്പണ്ടാവില്ല
വല്യ കൊയപ്പം ണ്ടാവൂലാന്ന് വിചാരിക്ക്ണ് ഒന്നും പറയാൻ പറ്റൂല മ്മള് അങ്ങനെ ഇല്ലാണ്ട് ഇരിക്കട്ടെ മ്മക്ക് പ്രാർത്ഥിക്കാം
ആ അതെ
ഉം നിന്റെ ജീവിതത്തി ഹാപ്പി സന്തോഷല്ലേ
ആഹ് അതെ കൊഴപ്പൊന്നുല്ല അടിപൊളിയാണെ
ആഹ് പ്പ ഞമ്മളെ മനസ്സിലാക്കുന്നൊരു വ്യക്തി നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവുണതാണല്ലോ നമ്മളെ ഭാഗ്യം
ആഹ് അതെ
ഉം
ഉം
പിന്നെന്തൊക്കെ യാത്ര പോവണം എന്ന് പറഞ്ഞി രുന്നല്ലോ യ്യ് കാശ്മീര് പോയോ
ഉം പോയിറ്റില്ല ഫണ്ട് റെഡി ആവണ്ടേ
അതെ അത്യാവശ്യം ഫണ്ട് വേണം
ആഹ്
നമ്മള് പിന്നെ കല്യാണത്തിന് കിട്ടിയ ഫണ്ട് ഉണ്ടായിരുന്നു അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി ജീവിതത്തില ഒ ഒരുേ പ്രാവശ്യം എങ്ങനെ പോകണം കേട്ടോ കാ കുട്ടീപൊളിയാണ് ഭയര ഉം അടിപൊളി അവിടുത്തെ കാലാവസ്ഥ ഒക്കെ നല്ല നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഭവങ്ങള് നമുക്ക് ഉണ്ടാവും നമ്മള് നമ്മൾ അനുഭവിക്കാത്ത ഒരു കാലാവസ്ഥയാണല്ലോ
ആഹ
മഞ്ഞ മലകളും നമ്മള് പത്ത് പത്ത് ദിവസം പത്താമത്തെ ദിവസം അവിടെ എത്തിയ നല്ലത് അത്യാവശ്യം നല്ലൊരു ഫണ്ട് കയ്യിൽ വ വെക്കണം നമ്മള് വിചാരിച്ചേറെ ഫണ്ടായി പിന്നെ നാട്ടിൽ നിന്ന് ഉപ്പാനോടൊക്കെ പറഞ്ഞ് നമുക്ക് പൈസ അയച്ചു തന്നക്കാം
ഓ ഇത് ഫണ്ടായിട്ടില്ല അതാണ് ഇങ്ങനെ നി ക്കുന്നേ
ആഹ നമ്മള് പിന്നെ കൊറെ എന്താ വിചാരിക്കാതെ അവിടെ പോകുമ്പോ നമുക്ക് അവിടുത്തെ എല്ലാ സാധനങ്ങള വാങ്ങണം എന്നുള്ള ഒരു പിന്നെ കല്യാണം കഴിഞ്ഞാ ഉടനെ തന്നെ ആയത കൊൊണ്ട് അവർക്ക് വാി തരൂല എന്ന് പറയാനും വയ്യ
ആ അതെ
അങ്ങനെ കുറെേൊക്കെ ഇന്നാണ് അത്ര ചെിലവാക്കൂല നമുക്കും അന്നൊരു അത്രക്കൊ ഒരു ഇത്ല്ലല്ലോ പക്വത എത്തിട്ടില്ലല്ലോ ഉം ഏതായാലും അടിപൊളിയായിട്ടുണ്ട്
ഉം പോയ പിന്നും പോവാൻ തോന്നു അതാ ഉള്ളത്
പോവാൻ പിന്നെ ബൈക് മക്കിലൊക്കെ പോണതും ബൈക്കി ൽ നമ്മളെ ആരോഗ്യം ഭയങ്കരം ഇക്കവും നമ്മള് ഇ പുറ പുറകിൽിരിക്കുകന്ന് പറഞ്ഞിട്ട് കല്ല ഓടിക്കണക്കും ഓമ്മ അത് പോയരു പറഞ്ഞിട്ടുണ്ട്
ഉം അടത്തത്തിന് പോറരു ഇതാവും
ആഹ അതോ അപ്പൊ പിന്നെ അതിനന് റിസ്ക് എക്ക ഞാൻ ട്രെയിൻ ആ ട്രെയിന് ബുക്ക് ചെയ്തിട്ട്
ആഹ
അങ്ങനെ അല്ലാതെ മറ്റേ ഒറ്റക്കാണെങ്കിൽ നമ്മുക്ക് ബുക്ക് ചെയയ്യാതും പോവാ
ആഹ അങ്ങനെ ഉണ്ടോ
ഉത്സായിട്ട് പോകുമ്പോം ആ അപ്പൊ നമുക്ക് എങ്ങനെങ്കിലുംൊക്കെ ലേഡീസ് അ സ്ത്രീകൾക്കായിട്ടുള്ള ഉം ഭാഗണ്ടല്ലോ ആ അതിലിട്ടോ ആണുങ്ങക്കണെ ആണുങ്ങക്കായിട്ടുള്ള ഭാഗത്തിരുന്ന് പോവാ പക്ഷെ ഇത് നമ്മള് ജോഡി ആായിട്ട അതെ നമ്മള് ഉ എന്ത ഭാര്യഭർത്താക്കന്മാരായിട്ട് പോകുമ്പോ അത് പറ്റൂല
ഓ
ഉ പിന്നെ ഇനിയിപ്പ ഇപ്പം ബസൊക്കെ ൊക്കെ സൗജന്യക്കിയാ മതി ട്രെയിനും സൗജന്യമാക്കിയാല്
ആഹ് അതൊരു ഉപകാരമായിരുന്നു
അതെ നമുക്ക് അങ്ങനെരു നിവേദനം മന്ത്രിക്ക് കൊടു
ത ബസ് തന്നെ ഇങ്ങനെ ആക്കെത്തി കൊറെേ പ്രശ്നൊക്കെ ഇണ്ടാവണ്ടല്ലോ.
ഉണ്ട്ണ്ട്ണ്ട് നല്ല പ്രശ്നങ്ങ അത് ഇനി എടുത്ത് പോവോ. എന്തോ അറിയില്ല. ഇല്ലല്ല. അയിന് മുമ്പ് ഒരു യാത്ര അതില് പോണന്ന് നമുക്ക് ഫ്രണ്ട്സുകൾ അങ്ങനെ പോയ പോയാലോ?
ആ ഗവി പോവാ അവിടെ അടിപൊളിയാന്നൊക്കെ പറയണേക്ക.
ആ പോയ അങ്ങനെ ഒരു ചർച്ചയും കൂടി അന്ന് പരിപാടിക്ക് വരുമ്പം ആ ആ നമുക്ക് ഒന്ന് ചർച്ച ചെയ്യാം. ആ ചോയ് ക്ക് അതാകുമ്പം യാത്രാ ചെലവില്ലല്ലോ. ഭക്ഷണത്തിനും പിന്നെ എന്തെങ്കിലൊക്കെ ഒക്കെ നമ്മളതേല് ചെറിയ ചെറിയ സാധനങ്ങൾ കയ്യില് പിടിച്ചാൽ അതിനും അത്രക്ക് ഇതാവൂല. ആ അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യാം. ഏതായാലും ആ അത് എടുത്ത് ഒഴിവാക്കണേന് മുമ്പ് നമ്മക്ക് എന്തായാലും ഒരു ഒരു യാത്ര പോവണം.
ആ അന്നതെ അപ്പൊ നമ്മുക്ക അവിടെ എത്തീട്ട് എല്ലാരും കൂടിം ചർച്ച ചെയ്യാം.
ചെയ്യാം പിന്നെ എന്തൊക്കെ
പിന്നന്തൊക്കെ
ഭർത്താവ് വന്നോ?
ഇല്ല നിക്കാഹ് കഴിഞ്ഞിട്ടേ ഒള്ളു.
ഉം എന്റെ ഭർത്താവ് വന്നന്ന് തോ ആ ആ നിക്കാ അതെ അതെ അത് പറഞ്ഞിട്ടുണ്ട് ഇന്നോട് മൂസിന പറഞ്ഞ് അതെ ആ ഭർത്താവ് ഇന്റെ ഭർത്താവ് വന്നിട്ടുണ്ട്ട്ടോ ഒരു മിനി
ആ ആ ആ ഓക്കെ ഓക്കേ